ഹലോ
കേൾക്കണില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ് ഇണ്ട്ണ്ട്ണ്ട് മഴ ഇണ്ടാ അങ്ങട്
ഇല്ല ഇന്ന് രാവിലെ ഒന്ന് ചെറുതായി പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പ ഇല്ല
ആഹ് ഇവിടെ ഇങ്ങനെ മഴ ചാറിയോണ്ടിരിക്കാ
ആഹ്ഹാ ഇന്ന് അങ്ങനെ മഴയില്ല ഇന്നലെ അതിനും വേണ്ടിട്ട് നല്ല മഴയായിരുന്നു
ആ ഇവിടെ കൊറച്ചു നേരത്തെ നല്ല വെയിലുണ്ടായിരുന്നുട്ടോ
ആണോ
ആഹ് വെയിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ തുണികളൊക്കെ അലക്കി ആ പണി എടുത്തോണ്ടിരിക്കാണ്
ആഹ് ഹഹ
ക്കാൻ വേണ്ടീട്ടേ കഷ്ണം അരിയാണ്
ഓ അങ്ങനെ
എഹ്ഹ
പിന്നെ എല്ലാരും സ്കൂളിലൊക്കെ പോയോ
നല്ല വെയില് കണ്ടപ്പോ തുണികളൊക്കെ ഉണക്കണ്ടായിരുന്നു അതൊക്കെ വെയിലിത്തിട്ടപ്പോ കൊറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും മഴ ചാറി
ഓ ആഹ് യി ഇപ്പൊ എടക്കെടക്ക് മഴയും വെയിലും ഒക്കെ ഇപ്പ ഇവിടെതുപോലെ തന്നെ നല്ല വെയിലാണ്.
ആ വിശ്വസിച്ചിട്ട് നമുക്ക് എങ്ങട്ടും പോവാൻ പറ്റില്ല കൊടട്ക്കാതെ
ആ അത് സത്യം എപ്പഴാ പെയ്യാന്ന് പറയാൻ പറ്റില്ല. അതും പെയ്യുമ്മ നല്ല ശക്തിതന്നെ പെയ്യുന്നുണ്ട്
ആഹ് ആഹ്
ആഹ് ഇവിടൊക്കെ എവിടെയൊക്ക്യോ വെള്ളം കേറിട്ടൊക്കെണ്ട്.
ആഹ് മഴത്ര പെയ്താലും വേണ്ടില്ല ഇടില്ലാതിരുന്ന മതി
ഷത്യം ഇന്നലെ രാവിലൊക്കെ നല്ല ഇടിയായിരുന്നു.
ഞാൻ പറഞ്ഞിട്ട് കൊറെ ടൈമ് കഴിഞ്ഞിട്ടാണ് അങ്ങട്ട് എത്ത്ണല്ലേ
ആഹ് അതെ നല്ല ലാഗ്ണ്ട്
ആഹ് അതെ അതെ
നെറ്റ് വർക്കിന്റെ പ്രശ്നായിരിക്കും ഉം ചായൊക്കെ കുടിച്ചു.
എന്താ സ്പെഷ്യൽ?
സ്പെഷ്യല് ഒന്നുല്ല എന്തായിരുന്നുടി രാവിലെ കഴിച്ചേ കഴിച്ചതും മറന്നുപോയി ആ ദോശയും ഇഷ്ടും
ആ
പെട്ടെന്ന് ചോയിച്ചപ്പോ എനിക്ക് എന്താ കഴിച്ചേയെന്ന് ഓർമയില്ല
മറന്ന് പോയോ?
ആ അതെ പെട്ടെന്ന് എന്തായിരുന്നു ഇന്ന് രാവിലെ എന്നുള്ളരു മൈൻഡില് വന്നു ഉം
ആ ഹസ് ബന്റിന്റെ വീട്ട്ക്ക് എന്നാ പോവാ
അഹ് തീരുമാനിച്ചില്ല കൊറച്ച് ദിവസം ഇത്രയും ദിവസം അവിടെയായിരുന്നു അപ്പം ഞാൻ കരുതി കൊറച്ച് ദിവസം ഇവിടെ നിക്കാ. അമ്മ അച്ഛന് ഇങ്ങനെ പറന്നുണ്ടായിരുന്നു കൊറെ ആയില്ലേ വന്നിട്ട്.
ആ
അതോണ്ട് ഇങ്ങ് പോന്നു പിന്നെവിടെ പണി എടുപ്പിക്ക്ന്ന്ണ് ണ്ടായിരുന്നു. ഗ്രിൽസ് വെക്കുന്നുണ്ടായിരുന്നു.
എന്ത്
വീട്ടില് പണി എട്ക്ക്ന്നുണ്ടായിരുന്നു ഗ്രിൽസ് കോനായിൽ ഗ്രിൽസ് വെക്കുന്നുണ്ടായിരുന്നു അപ്പം നായ്ക്കള ശല്യം വ ലാതെ എപ്പഴും ഇപ്പം മഴയൊക്കെ ആയിട്ട് നോക്കുമ്പോ എപ്പഴും കോലായി കേറി കേട യേം ഫുള്ള് വൃത്തിടാകുന്നു
ആ ശരി
അതോണ്ട് അ് വിചാരിച്ച് എന്നാ പിന്നെ ഗ്രിൽസ് വെക്കാന്ന് അപ്പം അങ്ങനെ അതെല്ലാം ഉള്ളതോണ്ട് ഇങ്ങ് പോന്നു ഹലോ ഹലോ ഹലോ
കപ്പക്ക് ഇല്ലേ